കേൾക്കണ്ട.
കേൾക്കുന്നുണ്ട്.
ആഹ് റേഞ്ചിന്റെ ഇഷ്യുണ്ടന്ന് തോന്നണേ.
ആഹ് അറിയിലന്തായാലും നമക്ക് സാധാരണ റെയ്ഞ്ജ്ജ് ഇഷ്യുല്യ. അതാണ് പിന്നെ എന്തൊക്കെയാ
എന്തൊക്കെയാ എന്തൊ അങ്ങനെ പോണൂ അങ്ങനെയൊക്കെയാണ് പറയ കാര്യങ്ങള്
അങ്ങനെ ഇനിച്ചെഗ്രാമ് അങ്ങനെ പറഞ്ഞുകൊട് ഇൻസ്ഗ്രാം വഴി ഇങ്ങനെ ഓരോരോഓഡർ ചെയ്തുകൊടുക്കും
അതെല്ലേ
ഉം
അത് ശരി
പ്പൊ കിട്ടുന്നുണ്ടോ
ആഹ് ചെറുതായി വല്ലോം കിട്ടും
അതെല്ലേ
പ്പ ഒരുപാട് ഓഡറിങ്ങനെ വരത്തില്ല അറിയാവൂന്നാരോ അഅല്ലെങ്കിൽ കുറച്ചെ ഉള്ള്
ഓഹോഹോ എന്തായാലും അത് എങ്ങനെ ഐന്റെ വർക്ക്ന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് വിട്ടുരോണ്ട് ഞനെ കേട്ടിട്ടുള്ളൂ എനിക്ക അതിനെ കുറിച്ച് ഞാൻ ശരിക്കു നിക്കു അതിനെ കുറിച്ചിട്ട അറിയില്ല എനിക്ക്
ഉം അത് വേറൊന്നുല തച്ച് കൊടുക്കാതെ ഈ സാധാരണ വീട്ടിലൊക്കെ ഉം
എങ്ങനാ
അഥാ വീട്ടിൽ ആൾക്കാരിരിന്ന് തയ്ക്കത്തില്ലേ അതന്നെ നമ്മളാണെ ഇൻസറ്റയിൽ നമ്മള് ഇൻസ്
അതേല്ലെ അതിപ്പോ എങ്ങനാ ഓൺലൈൻ വഴി പഠിച്ചതാ
അത് ഓക്സ്ഫോഡന്ന് പറയുന്ന ഒരു ഓക്സ്
ആഹ് ഓക്സ്ഫോർഡ് ഓ ആഹ് ഹാ ഓക്സ്ഫോർഡ് മറ്റേ ഹബീബ മേഡത്തിന്റെ കീഴിലാണോ പഠിച്ചേ
ആഹ് അതെന്ന
ഹാ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണവള്
ആ ഞാനാദ്യം കൊറച്ച് പ എനിക്ക് ലുബിനാന്ന് പറയുന്ന ഒരു മാമാ
എങ്ങനെ എങ്ങനെ
എനിക്ക് ലുബിനാന്ന് പറയുന്ന ഒരു മാമാണ് ഹബിബ ലുബിന ലുബിന
ലുബിന ആഹ് ഹ ഹ
എടാ ഓക്സ്
അല്ല എന്നോട് പറയേണ്ടായിട്ടുണ്ടേ ഓക്സ്ഫോഡിന്റെത് ആള് ഫാഷൻ ഡിസൈനറാണെ
ആ സംഭ അട്ടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും ആ സമയൊണ്ട് ആ അക്കാര് ഉം ഓൺലൈനായിട്ട് അട്ടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടിണ്ട് പിന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട് അതൊക്കെ നന്മയാ ഇങ്ങെ നന്നായിട്ട് പഠിപ്പി ഉം
ഏതുവരെ ഇയാളേതുവരെ പഠിച്ചേക്കണ്
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേഴസിങ് പഠിച്ച് നേഴ്സിങ് പഠിച്ചോണ്ടിരുന്ന സെക്കൻഡ് ഇയറില അ എക്സാമിന്റെ ടൈം ആയപ്പോഴ്ത്തേനും എനിക്ക് ചെറിയ അസുഖൊക്കെ വന്ന് എനിക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു ആഹ്
അയ്ശെരി
മോളടിക്കും അങ്ങനെ ഞ മോളടെ ഡെലിവറീ ഏഴാം ദിവസം ബ്രെയിൻ ട്യൂമറാണെന്നറിഞ്ഞ അങ്ങനെ തേഞ ഞാന് സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഓക്കെയായപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് ഇത് മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടുന്നുണ്ട് നേഴ്സിംഗന് കംപ്ലീറ്റ് ആയി
ഉം ഉം ഉം
അതായിത് കണ്ണിര് കാശ കൊറവാണെന്ന്
ആർക്ക്
എനിക്ക്
ആയ്ശെരി
ആ അപ്പത്തേന്ന് കൊർച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ആണേണ്ട് ആ ഇത് അവര് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റത്തില്ല പിന്ന അവര്ടെ ജീവി തന്നെ തെരാന്നു പറഞ്ഞത്
ഉം
ഹലോ
അയ്ശെരി
ഉം കേക്ക ക്കവേണ
പഠിക്കാ എന്നിട്ട് കേൾക്കുന്നുണ്ടോടാ
ആ കേക്ക്ന്ന് ഇപ്പ കെക്ക്ന്ന്
ആന്നെ
ഹലോ ആ എടക്കൊന്നും കേട്ടില്ലാര്ന്ന് ആ അങ്ങെ അങ്ങെ അത് കമ്മ്യൂക്ക് ചെയ്യാൻ പറ്റത്തില്ലന്ന് പറഞ്ഞപ്പോ അതാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒന്ന് നോക്ക വരുന്നു എല്ലാംണ്ട് ഹം
അതല്ലേ ഇൻഷാ അള്ളാ ഒക്കെ ശെരി ആകും
ഉ അപ്പ ആ അങ്ങന ഞൻ ഈ ആപ്പിനെ കുറിച്ച്റിഞ്ഞത് അപ്പൊ വിചാരിച്ചട്ടന്ന് ട്രൈ ചെയ്യുന്നു ഉം അങ്ങനെ ഫോൺ വിച്ചട്ടില്ല അത
പിന്നെന്തക്കെയ അപ്പഴന്നിട്ട് ഫുഡൊക്കെ കഴും
എ ഞങ്ങാന് എട്ട് ഒമ്പതര പത്ത് മണിക്ക ആവും ഉള്ളെ ഹഗമാ പോയിട്ടന്നപ്പ അവർക്ക് കോ ഉം അവിക്ക് കുറച്ച് ചോറ് കൊടുത്ത അങ്ങാടി പോയിട്ടന്നണ്ട് ചോറ് കൊടുത്ത അപ്പൊ ഇീട്ട എല്ലാ ദിവസവും അംഗവാടി പോയ ഒരു ആറ് ഏഴ് മുന്നപ്പോ കിറന്ന ഫുഡ് കഴ ദിനവിന് മുമ്പ് പറയുമ്പോൾ ഉറക്ക വേണ്ടിട്ടിര കാര്യം ചെയ്യാം
പോ ശേ
പ്പൊ പിന്നെ വിചാരിച്ചരാ എ എന്നാ പാടെ ചൂട് കൊടു ഇനിപ്പോ കിടക്കന്നത് മാഗ ഒ ഇ ഇ സന്ത്യക്ക് കിടന്ന് ഉറങ്ങിയാ പിന്നെ രാത്രി ഉറങ്ങട്ടേ ഇരില്ല
ആഹ ശരി
എന്ന പക്ഷം രാവിലെ അണ
അത അങ്ങന തന്നെയ രാവിലെ എങ്ങനെ എണീക്കലൊക്കെ
ഇ രാവിലെ അപ്പത്തന്നെ ഈ രാത്രി ക ഉറങ്ങാതി രാവിലെ ആ ആ ഉ അതെ ഉറങ്ങ പിന്നെ രാവിലെ ഒമ്പത് മണില്ല എക്കേ
അപ്പൊ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടാ പോലെ നീച്ചു വരിക
എണേറ്റൊക്കെ ആണെങ്കിൽ ഇതിനേക്ക് അങ്ങവാടി വണ്ടിട്ട് അവന വട്ട ഫുഡ് കടിക്കത്തില്ല ആ
ഉം ഉം ഉം ഉം
അവടെ ടീച്ചി മലറിയയും പത്തരയ്ക്ക് മുന്നേ അമ്പവാടി കൊണ്ട ആക്കണന്ന് പറഞ്ഞാ ഞടെ തിപ്പ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകുണ്ടാവും ഉം
അതെല്ലേ
ഉം
പിന്നെ
എനിക്ക് അംഗവാടി കൊന്നണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനെഈ ടീച്ചുമാര് പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കും പതിനൊന്ന് മണിക്ക് അകത്തിട്ടാണ് പിന്നെ അമാതി നിന്ന് കക്കത് അതെ ഞങ്ങള്ൾ സ്കൂട്ടിയിലാ കൊണ്ട പോണത് ബസ്സിലൊന്നും കൊണ്ടപോകാനും പറ്റത്തിില്ലല്ലോ
ആ ഇല്ലപ്പോ അങ്ങടയില ആക്കിട്ട് അപ്പൊ
അന അംഗൻവാടി ആക്കി ആ ട്ട് ന പത്ത് പത്ത് മണിള്ളത് പതിനൊന്ന് മണിക്കാണ് കൊണ്ടക്കല്ലേ ഉം എല്ലാസം പോുന്നുണ്ട് ഇപ്പ ഒരു മാസം കൊണ്ട് പോുന്നുണ്ട് ഉം
അതെല്ലെ ആഹ് അങ്ങനോട്ടട് പോയിരിക്കട്ടെ കൊറച്ചൊരു റിലാക്സാ പോലോ
പിന്നാ അ പിന്നെ ഇവിടെൊക്കെ ഫുഡ് കുറവാണ് ശങ്ങപ്പാടിപ്പ നമ്മ കഴിക്കുന്ന എന്നാണ് അവര് പറയുന്നത് കഴിഞ്ഞു ഇല്ല
ശ ഒന്നേ ഇല്ല എന്നൊക്കെ പറയും ആ അതപ്പോ മൂത്രഴിക്കത്തില്ല ന്നറിഞ്ഞു മോൾക്ക് ടോയ്ലറ്റ് ഒഴിക്കുന്ന പഠിപ്പിച്ചിട്ടില്ല പൊട്ടിക്കാക്കായിരുന്നു ഫുള്ള് അപ്പ അവിടെ അങ്കമാടിന് കുഞ്ഞ കുഞ് യൂറോപ്യൻ ടോയിലറ്റുണ്ട് അപ്പത്തന്നെ അവിടെ പോയി ഇവൾ മൂത്രഴിക്കാനെ പിടിച്ച് വെച്ചിരിക്കാ വെച്ചിരിക്കുകല്ലണം അല്ലെ രണ്ടു ദിവസം ആയപ്പോ തന്നെ ! ! അവര് പിന്നെ നള്ളങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇപ്പഴും വെള്ളം കൊടുത്ത് അങ്ങട്ടണയിട്ട് കൊണ്ട് പിരിച്ചെങ്ങി എടുത്താം ഏ ഇപ്പ നന്ന നന്നായിട്ടാ
അ ശരി അല്ല അതങ്ങനെ സെറ്റ് ആവും അതങ്ങനെ സെറ്റ് ആയിക്കോളും
ഇ നമ്മള് വെള്ളം കുടിക്കാതായി ഇരക്കുന്ന
കാരണം അവര് അതിനെല്ലാം ആയിട്ടുള്ളൂ അതെ അതെ അതെ
പിന്നെ ഫുഡ കഴിക്കാന് ഭയങ്കര പാട അവൾ കഞ്ഞിയൊക്കെ ആണെങ്കിൽ പിന്നിം കുടിക്കും പക്ഷെ ചോറൊക്കെ ആണെങ്കിൽ ഒരു പൊടിക്ക് കഴിത്തില്ല ഉ അതാ എല്ലാം വീട്ടിലും കുഞ്ഞി പിള്ളരാണ്
അതെ അതെ അതെ അല്ല കൊറച്ച് പക്ഷെ അവര് വലുതാവളം ഇങ്ങനെ കുറച്ചുണ്ടാവും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ്
ഉ
അത് കഴിയുമ്പോ അങ്ങട്ട് സെറ്റ് ആകും
പിന്നെ എ ഇവിടെ ആ ഇവിടെ എനിക്ക ഒരാളുള്ളൂ ഇറ്റാത്തെ മൂത്ത മോളുണ്ട അവടെ പണി എപ്പള്ളി എൻ്റെ മോള് അപ്പൊ പഠിക്കണം നൂക്കന്ന് പഠിപ്പിച്ചാതി നൂക്ക പഠിപ്പിച്ചാ അതിനെ പഠിക്ക സമയത്തി
ഇവിടെ പഠിപ്പിച്ചിട്ട
അപ്പൊ ഒരു ഒരു ബുക്കും ഒരു ബുക്കും പേപ്പറും എല്ലും പേനയും പേപ്പറും കൂടി അങ്ങട് കൊടുക്കുക
പത്താമുളത്തിരാ ഒ അവളെ എ എന്താന്ന് വെച്ചാൽ ഉമ്മി ഇത് കണ്ട ഉമ്മി ഇത് കണ്ട ഇതാണ് പഠിക്കാൻ സമ്മതിക്കത്തില്ല അവള് പഠിച്ചിട്ടേ ആരെയും പഠിപ്പിക്കാനും സമ്മതിക്കത്തോള്
ആഹ്ച്ച അതാ ഒച്ചവിളിണ്ടാക്കണത് കേൾക്കേണ്ട് മ്മ്ഹ്. പിന്നെ എന്നിട്ട് ഇന്ന് എന്താന്ന എന്താ ഫുഡ് സ്പെഷ്യല്?
ഇന്ന് ക്രാബ് ഇന്നലെ മീൻ മാങാൻ പോയപ്പോ പിന്നെ കണവണ്ടായിരുന്നു അങ്ങനെ കണവ വാങ്ങി കിലോ നാനൂറ് രൂപ ആഹ് തോരൻ വച്ച് ആ പിന്നെ നാനൂറ് നല്ല വെല മീന്ക്കെ
ഓ നല്ല വെല തന്നെ മീനിന് എന്നാ തോന്നും ചിക്കനന്ന് വില കുറവന്ന് ചിക്കനേക്കാ വില കൂടുതലാണ് മീൻ
ഇത് കിലോ നാനൂറ് രൂപ